ആം ഓ സുഗം
ആഹ്, എന്താ വിശേഷം
പോണ്. എങ്ങനെ?
എന്താ വിശേഷം?
വിശേഷം. മക്കെള് സ്കൂളി പോയി. ചായകുടി കഴിഞ്ഞു. അലക്കാനൊള്ള അലക്കിട്ടു പോന്നു. നല്ല വെയിലുണ്ട്.
ആഹ്, ഇന്നും ഇന്നെലെക്കെ നല്ല വെയിലാണ്. ഇവെടെയും
ആഹ് ആഹ്
എനിക്കൊണ്ട് മൂന്ന് മക്കെളിണ്ട്. ഏ രണ്ടാള് ക്ലാസില് പോയി. എന്താണ് പിന്നെ ഒന്ന്. നമ്മളവിടെ കളിക്കുന്നുണ്ട്
ഉം
പണികളൊക്കെ ഏകദേശൊക്കെ ഒതുങ്ങി പുളി കഴിഞ്ഞ് കയറി
ഏഹ് കുളി കൈഞ്ഞോ
ആഹ് വേഗംനെ കൊണ്ട് വേഗം പണികളെ ഓര് പോകുന്നതിന് മുന്നേ തന്നെ വേഗം തീർക്കും
ആഹ് ആഹ്
ഉം അല്ലെങ്കില് ഇങ്ങനെ ടൈമ ഒരുപാട ആവുമ്പോളേ ഏഹ് ഉം വെയിലും കൂട ആയതോണ്ട് പിന്നെ ഒരു ഇടങ്ങറ പിന്നെ നമ്മുക്കൊന്ന കിടക്കാൻ ടൈം ഉണ്ടാവില്ല ഒന്ന് കിടന്ന്ക്ക് പോഴത്ത ഒരു സ്കൂള് വിട്ടു വിടെക്ക എത്തും ചെയ്യും അതുകൊണ്ട് പിന്നെ വേഗം രാവിലെ തന്നെ പണികൾ വേഗണ്ട് തീർക്കും
ആഹ് ആഹ് ഞാനതേ പോലെ പണി തുടങ്ങണണ്ട് കഴിഞ്ഞിട്ട് ഞ വെയിലായാൽ അധികം പണിയാണ് ഇന്ത്യ അങ്ങോട്ട്ല്ല എന്നിട്ട്
ഇന്നലും വെയിലള്ളതു കൊണ്ട് പിന്നെ എല്ലാ അലക്ക്യതും ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇന്നത്തെ മാത്രമേ ഉള്ളൂ അതട മുറ്റത്തണ്ട് ഇനി
ആഹ് അതിന്റെ ഇന്നത്തെ മാത്രേള്ളൂ മെഷിനിൽറ്റ് ടൊണക്കിടുന്നോണ്ട
ആഹ് അതെ അതന്നെ അതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടും ഉം എന്ന ചോറും കറിക്കായോ
ആഹ് ചോറ് ഓറ്റീന്ന് കറിക്കന്ന് മീനൊന്നും കിട്ടിട്ടില്ല
ഇവിടെ ങ്ങനെ തന്നെ ഒരുപാട് ദിവസമായ മീനൊക്കെ കിട്ടിയിട്ട് മീന് ഭയങ്കര നല്ല റൈറ്റും ആതന് ട്രോളിങ്ങും ആണ് ഉം നല്ല വാലിയ ആണ് ഉള്ള മീന നല്ല വാലി പക്ഷെ അവര് ടേസ്റ്റ് ഇല് ആണ് അപ്പൊ പിന്നെ അങ്ങനണ്ട് വാങ്ങലില്ല
ആഹ് ആഹ് ഞങ്ങത് പിന്നെ അവിടെ അങ്ങാടി പോണം
ആഹ് ആഹ് ഇവിടി അങ്ങനെ തന്നെ ങ്ങൾ കൊണ്ടുവരുന്ന ആളെ എങ്ങനെ കിട്ടൂല ഞങ്ങൾ റോഡ ഒന്നും അങ്ങ ഒര് ഇടവയില കൂടെ ഇങ്ങോട്ട് കുറച്ച് കേറാണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വരണം വീട്ടിലേക്ക് പിന്നെ റോട്ടിലേകൂടെ പോകുന്ന ആൾക്കാര അങ്ങനെ കാണൂല ഞങ്ങളും അങ്ങൻ തന്നെ അങ്ങനെ റോട്ടിമന്ന് അങ്ങനെ വാങ്ങലൊന്നുമില്ല അങ്ങാടി പോയിട്ട് അങ്ങനെ വാങ്ങലാ
ആഹ് ഇവിടെ ഞങ്ങൾതും അങ്ങനെ ഒരു ഉള്ളോട്ടുള്ള റോഡ ആകുമ്പോളേ
അതെ അപ്പൊ പിന്നെ അങ്ങനെ ഒന്നും അറിയൂല
ഉം മത്തിക്കന്നെ എന്തോ നാന്നൂറ ഒക്കെ പറഞ്ഞട്ടീണി
ആഹ് അതന്നെ നല്ല വെലണ്ട്ന്ന് പർഞ്ഞു പിന്നെ ആ വിലക്ക അനുസരിച്ചുള്ള ടേസ്റ്ററ്റെ ഇല്യാണന്ന് പറഞ്ഞ പിന്നെ വെറുത വാങ്ങീയിട്ട് കാര്യല്ല എന്നാലും എന്തേരു വെള്ളം കിട്ടണന്നുണ്ടെങ്കിൽ അത് വേണം
വേണം ശരിക്കും തിന്നണെങ്കിൽ എന്തെങ്കിലും വേണല്ലേ
അതന്നെ മുളകിട്ട എന്തേലും ഒന്നും വേണം എന്നലെ അ എന്താണ് അല്ലെങ്കില് തേങ്ങരച്ച മാത്രക്കാവുമ്പൊന്നു
ആഹ് ഒരു സുഖണ്ടാവുല തിന്നാനേ
എന്തേലും ഒന്ന് ചെറുങ്ങനെൊന്ന് എന്തേലും ഒന്ന് വേണം അപ്പൊ ഞാനത് പറയും പിന്നെ രാവിൽ ത്തെ കറി ഇതൊക്കെ വെവ്വേറെണ്ടാക്കും വേണ്ടേ പച്ചക്കറിയൊക്കെ ആവുമ്പോ ഇതാകുമ്പ പിന്നെ ഇതിമ്മലങ്ങട്ട് ഒപ്പിക്കാന്ന് വക്ക
ആഹ് ആഹ്
ഉം ഉ
ഇപ്പ ആയ്ന് സാധനത്തിനോ ഒക്കെ കൂടുതലാണല്ലോ
ഓ അതന്നെ പറയുന്ന എല്ലാ സാധനത്തിനും വില കൂടുതലും ആണ്
ഉം
ഇന്നൊരു സാധനത്തിന് ഞാൻ പറയും എപ്പൊളും എന്റെ പിയാപ്ലനോടെ ഞാൻ എപ്പളും പറയും കൂലി മാത്രേ ഉള്ളൂ ഇത് കൂടാത്തത് സാധനത്തിനൊക്കെ നല്ലോണ്ണം വെല കൂടുന്നുണ്ട്
ആഹ് അതങ്ങനന്നെ എല്ലാ സാധൻത്തിനും അങ്ങനന്നെ
ഉം നല്ല വിലാണ്
അതെ ഞാൻ ഇന്നല്ലെ ഓയിലും കൂടി കൊണ്ട്രിപ്പിച്ചിട്ട് ഓയിലിനൊക്കെ നൂറ്റി എഴുപത് ഒക്കെ
ആഹ് അതെ അന്നെ നൂറ്റിഎഴുപത് നൂറ്റിഎൻപത് അങ്ങനെ ആ ഭാത്തേക്കന്നെ ഞാൻ പറയ ആദ്യക്കെ അൻപർപ്യക്ക് അഞ്ഞൂറ് ഓയിൽ കിട്ടുവേനി ഇപ്പ അത് കിട്ടോ
എർച്ചിയോ എർച്ചി പെരുന്നാളിന് നമ്മുക്കായത് അഞ്ഞൂറ് ഉറുപ്യ ഒരു കിലോന്
അതെ ഇവിടക്കെത് അങ്ങനെ തന്നെ നാന്നൂറ്റി അമ്പത് അഞ്ഞൂറ് അങ്ങനെയൊക്കെന്നെ അപ്പൊ ഇങ്ങട്ട് ഇപ്രാവശ്യം കിട്ടിട്ടൂല്ലട്ടോ ഞങ്ങക്ക് എന്താണ് ഇവിടെ പെരുന്നാള് കഴിഞ്ഞ് വലിയ പെരുന്നാള് കഴിഞ്ഞ് പിറ്റേന്ന് ഇവിടെ ഇവരെ ഹസ് ബന്റിന്റെ ഉമ്മന്റെ ആണ്ടാണ് അപ്പൊ അതിലേക്ക് ബീഫ് ബിരിയാണി വെക്കാൻ നോക്കീട്ട് കിട്ടീട്ടില്ല ഉം ലാസ്റ്റ് പിന്നെ ചിക്കൻ ചിക്കനന്നെ വാങ്ങിട്ട് വെച്ചതാണ് കാരണം ബീഫ് ഏ ഒന്നാമത് വലിയ പെരുന്നാൾ ആകുമ്പോം ഏഹ് അറവ് ലേശന്ന് കുറയും
ആഹ് പിന്നെ എല്ലോട്ത്തുന്നും കിട്ടുല്ലോ ആഹ്
ആഹ് അതന്നെ അതുകൊണ്ട് കുറയും ചെയ്യും പക്ഷത് ഞങ്ങൾക്ക് പരിപാടിക്ക് പിറ്റേന്നാണ് എന്നിട്ടും ഞങ്ങക്ക് കിട്ടിയിട്ടുല്ല എന്നിട്ട് പിന്നെ അവിടെ അങ്ങനെ ചിക്കൻ ബിരിയാണി അങ്ങനെ അങ്ങട്ട് ആർക്കും തന്നെ കോയിനോട് ആർക്കും താല്പര്യം ഇല്ല അപ്പൊ എന്നിട്ട് അതന്നെ വെക്കണ്ടി വന്ന് ലാസ്റ്റ്
ഉം വീട്ടില് കോഴിക്കളൊക്കെണ്ടോ അങ്ങനെ
എങ്ങനെ
വീട്ടില് കോഴിക്കളൊക്കെണ്ടോ
ഇണ്ടായിരുന്നു ഇപ്പല്ല്യാ അങ്ങിനെ എന്താണോ ഓരോന്നിനിം ഓരോന്നും പിടിച്ച് കൊണ്ടോയി ഇവടെ ഈ കുറുനരിന്റെ ഇണ്ടല്ലോ കു ഐറ്റിങ്ങള് ഭയ് ങ്കരതാ അപ്പൊ ഉം വേഗം പിടിച്ചൊണ്ടോവും പിന്നെ പൊറത്തേക്ക് വിടാൻ പറ്റൂല അങ്ങനെക്കെ ചെല രീതിയിൽ പേട്ച്ചിട്ട് പിന്നെ കൂട്ട് കേറൂലാ വേറെ ഏവ്ടെങ്കിലും വീട്ന്റെ മോള്ലോ അവടെ എവ്ടെങ്കിലൊക്കെ കേറി അങ്ങനെ നിക്കും അങ്ങനെക്കെ ആയിട്ട് പിന്നെ നോക്കിയിട്ടോ
ഏഹ്
മക്കളെക്കെ എപ്പളാണ് സ്കൂള്ട്ട് അടുത്തന്നാണോ സ്കൂളൊക്കെ
അല്ല കൊറച്ച് വിട്ടാ വണ്ടീല് കൊണ്ടേയാക്കലാ
ആഹ് കൊണ്ടേയാക്കല്ലാല്ലേ ഇവടെ ഞങ്ങള്ക്ക് സ്കൂള് അട്ത്തന്നാണ് ഹൈസ്ക്കൂള് ഇവടെ ഉം ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നടന്നാ മതി അങ്ങാടി തന്നാണ് പിന്നെ ഉം മറ്റേ യു പി സ്കൂൾ എൽ പി സ്കൂളെക്കെ ഇവടെ അട്ത്തന്നെ ഞങ്ങളെ രണ്ട് മൂ മൂന്ന് വീട് അപ്പറ്ത്താണ് ഇന്നിട്ട് ഇതിലേക്കൂടെ റോട്ടിന് കേറുമ്പോ ഒരു കേറ്റം കേറാന്ണ്ട് ചെറിയൊരു കേറ്റം അല്ലാഞ്ഞാല് ഏഹ് എന്താണ് ഞങ്ങൾക്ക് ഇതിലേപ്പാട് കേറാണ്ന്നുണ്ടെങ്കി ഒരു വീട് രണ്ട് വീട് അപ്പറ്ത്താണ് ഉം പ്രയർ ചൊല്ലണതും ഒക്കെ ഇവടേക്ക് നല്ലോണം കേൾക്കാ
കേൾക്കാല്ലേ അപ്പൊ ഉച്ചക്ക് ചോറിനൊക്കെ വരേക്കാരം മക്കള് വീട്ട്ക്ക്
ഇല്ലല്ലാ കൊണ്ടു പോവലാ വിടൂല അട്ത്താണെന്ന് വിചാരിച്ചിട്ട് കാരണം അമ്മള് വിയാരിക്കും സ് ഒരു സ്കൂള് ആരെങ്കിലും ഏഹ് പേരൻ്റ്സ് ആരെങ്കിലും ചെന്നാലേ വിടോള്ളു കാരണം എന്താണ് അമ്മള വിയാരിക്കും ആഹ് ഓര് വീട്ട്ന്ന് പോന്ന്ണ്ന്ന് ഇവര് വിയാ ഉം ടീച്ചേഴ്സ് വിയാരിക്ക്യും വീട്ട്ലേക്ക് എത്തീണ്ന്ന് ഇത് രണ്ടും അല്ലാത്ത ടൈമാവുമ്പളെ ഈ ഉച്ച ടൈമൊക്കെ ആവുമ്പോ അല്ലാരും ഏഹ് റൂമില് കേറ്ണ ടൈമല്ലെ അപ്പൊ റോട്ട്മ്മലൊന്നും അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവൂല കടകളൊ ക്കെ ഏഹ് പൂട്ടും ആ ടൈമാവുമ്പോ പിന്നെ രണ്ടര മൂന്ന് മണി സ്കൂള്ന്റെ ടൈമാവുമ്പളെ പിന്നെ തൊറക്കേള്ളു അപ്പം പിന്നെ ഈ കുട്ടിയളെ മിസ്സിങ് ഇങ്ങനെക്കെ വെരുംന്ന് വിയാര്ച്ചിട്ടേ ഉള്ളേരിയെല്ലേ അതുകൊണ്ട് പെട്ടണന്നാരും കാണൂല്ലല്ലോ ഉം എല്ലാരും റെസ്റ്റെട്ക്ക്ന്ന ടൈമാണല്ലോ
ആഹ് പിന്നെപ്പോ സ്കൂള്ന്ന് ഇങ്ങനെ ഓലോ പേരും ഇതൊക്കെ വിട്നോണ്ട് ഒരു സമാധാനാല്ലേ ഇപ്പൊ
ആഹ് ആണ് അത്ണ്ട് പക്ഷേ ഉച്ച ടൈമില് വെരുമ്പോ അത് വിടൂല്ലല്ലോ
ആഹ് ആഹ്
ആഹ് പ്രസന്റ് ഇതല്ലേ വിടോള്ളു ലീവ്ള്ളതും പക്ഷേ അതോ അങ്ങനെയല്ലാ അങ്ങനെ ആവുമ്പോ പിന്നെ ഉം ഏഹ് ഉം വിടൂല ഏഹ് ഉച്ചൊക്കെ അഥവാറ്റേ ഞങ്ങൾക്കൊക്കെ ഞങ്ങളെക്കെ ഇവടെ എന്തേലും ഇണ്ടാക്കാണേല്ലേ മ ക്കളോട് ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് വെരാ വെരാൻ പറിം അപ്പൊ ഞങ്ങള് പോയിട്ട് പറയണം അല്ലെങ്കില് ഉം സാർക്ക് മെസ്സേജ് ഇട്ടാലും സാറ് പറിം വീട്ടില് പേരൻസ് ആരെങ്കിലും വെര്ണം ഇന്നിട്ടേ കൊണ്ടോകാൻ പറ്റോള്ളു അല്ലെങ്കി വിടൂലാന്ന് പറിം
ആഹ് ആഹ്
ഇന്ന്ട്ട് ഞങ്ങളാരേം പോയി കൂട്ടിക്കൊണ്ടോര്ണം
ആ
അങ്ങനെ ചെയ്യാലെ
ഇപ്പം മാമയിന് പലേതുമുണ്ടായിട്ടാണതിന്
തന്നാ ഇപ്പം ഈ സ്കൂളുകള് കേന്ദ്രീകരിച്ചിട്ടാണല്ലോ പല ഇത് ചെറിയകു കുട്ടികളാണുണ്ടല്ലേ മിഠായി കൊടുക്കാനും ഇവിടെ അടുത്തന്നെ ദാ ഇപ്പം ഒരു കുട്ടിനെ അവിടുന്ന് വായ പൊത്തിയൊക്കെ എന്തൊക്കൊ ചെയ്ത് വണ്ടിമേ കേറ്റി കൊണ്ടാവാൻ നോക്കി എന്തൊക്കെ ചെയ്ത്
ആ കേക്കുമ്പോ നമുക്ക് പേടിയാല്ലേ മക്കളെ പറഞ്ഞഴക്കാന്
ഇപ്പൊ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒക്കെ പേടിതന്നാണ് അ അതുകൊണ്ട് അങ്ങനെ വിടലൊന്നും ഇല്ല
ആ പെൺകുട്ടികളായാലും ഞമ്മക്ക് പൊറത്തുപോകുമ്പോ അധികം പേടിയാണ്
പെൺകുട്ടികളായാലും ആൺകുട്ട് കുട്ടികളായാലും നമുക്ക് നമ്മളെ കയ്യെത്തുംദൂരത്ത് ആകുമ്പോള് നമുക്കൊരു ധൈര്യം ഉണ്ടാവുള്ളൂ അതു വിടാനും താക്കാനൊക്കെ അമ്മക്ക് പേടിയന്നെ ഇന്നലന്നെ ഇപ്പൊമോന് ഇതാണ് ക കളികാണാൻ വേണ്ടി രാത്രിപോയിട്ട് എന്താണോ ചോദിച്ചെന്ന് തോന്നണു ഏ എന്റെ വ്യാപ്പള്നോട് എന്താണ് പോട്ടേന്ന് അപ്പൊ പറഞ്ഞേണ്തോന്നണു പോവണ്ടാന്നുള്ളത് ഏക്ക് അങ്ങനെതൊന്നും ഇഷ്ടല്ലാ ഇനിയിപ്പോ കളിച്ച് കണ്ടോട്ടെ ഒരു പത്ത് പതിനൊ പത്ത് മണിയൊക്കെയാകുമ്പോളേക്ക് വീട്ടീകയറാണെങ്കി കൊഴപ്പൊന്നൂല്ലാ ഇത് ട്ടാ എട്ടാം ക്ലാസിലെത്തിട്ടെയൊള്ളു മോന് ഇന്പോയി പതി പന്ത്രണ്ടുമണിയായപ്പണ്ട് ബെല്ലങ്ങനെ അടിക്കണ് എന്റെ പുയ്യാപ്ല തൊറന്നുകൊടുക്കാൻ സമ്മതിച്ചില്ല ഡോറ് തൊറന്നുകൊടുക്കണ്ട അവിടെ നിന്നോട്ടേന്ന് അങ്ങനെ രണ്ടു മൂന്നാഴ്ച പലശ്യം ഞാനിവിടെന്ന് എനിക്കിങ്ങട് എടങ്ങേറാവാ കാരണം നമ്മക്ക് മക്കളല്ലേ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സം ഭവം ഓന് രണ്ടൊല്ലിപ്പോ ദറസില് ഇനി പിന്നെ ഇപ്പ അവിടെന്ന് ഇങ്ങോട്ടുപോന്ന് ഉം അവ ദറസവിടെ ഒഴിവാക്കിയപ്പം അവൻ അവന് ദറസില് പഠിച്ചകു ട്ടിയാണ് എന്നിട്ടോന് എന്താണ് കളിയാണാൻ പോയിട്ട് ഫ്ളക്സിന്റെ ഇതില് പോയ് അങ്ങനെ എന്തൊക്കോയോ പറഞ്ഞ് അങ്ങനത്തെ ഓവറായി ടൈമിലേക്കൊന്ന് നിക്കണതൊന്നും പുയ്യാപ്ലയ്ക്കൊന്നും ഇഷ്ടല്ലാ അങ്ങനെ വാതിലുതൊറന്നു കൊടുക്കില്ലാ പിന്നെ ഓന് വീണ്ടും അങ്ങാടിപോയി അവിടന്ന് ആരോ ഫോണുവാങ്ങീറ്റ് വിളിച്ച് വിളിച്ച് ച്ച് നീ കേറണ്ടാന്നുതന്നെ പറഞ്ഞ് എനിക്കിന്നേട്ടാ പേടിയാവാ വാച്ച് പന്ത്രണ്ടരയായപ്പോ ഞാനിങ്ങനെ ഞാൻ ഒറങ്ങാണ്ടിങ്ങനെ ഇരിക്കണ റൂമില് ക്കനെ കണ്ടപ്പോപിന്നെ പോയി വാതിലു ഞാൻ തൊറന്നെടുത്ത് അപ്പൊ തൊറന്നെടുത്തപ്പൊ മോൻ അവിടെയില്ല പിന്നെ വിളി ച്ച് ഏ നാത്തൂന്റെ മോനൊക്കെ വിളിച്ച് ചൂടായി ഇങ്ങനെ രണ്ടാളും എന്താണിത് പൊറത്തെറങ്ങി നടക്കണത് അങ്ങനെ ഇങ്ങനെനൊക്കെ ചൂടായി എങ്ങനെയോ കേറ്റി ഇന്നു രാവിലെവരെ പിന്നെ ഓനോട് വർത്താനം പറഞ്ഞിട്ട് ഒന്നും ഇല്ല മിണ്ടുന്നില്ല ഞാൻ പറഞ്ഞത് കേൾക്കാണ്ട് പോയ തല്ലേന്നുപറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഒരു പ്രാവശ്യല്ലേ ഇനി അങ്ങനെ ഉണ്ടാവില്ലാന്ന് വിചാരിച്ചല് അതന്നെ നമ്മളെല്ലാം താന്നുകൊടുക്കുമ്പോ ഒരൊക്കെയാന്ന് ഇന്ന് തൊറന്നുതന്നിലേ നാളേം തൊറന്നുതരുന്നു വിചാരിക്കോം മാറ്റിയില്ലെങ്കി അങ്ങനാണ് മക്കളല്ലേ നമ്മളെ ഈ ഏരിയൊക്കെ ഭയങ്കര ഈ രാത്രിയില് ചെക്കന്മാര് വന്നിരുന്നിട്ടെ കള്ളും കഞ്ചാവൊക്കെയായിട്ടെ എന്തൊ പോവാണെന്നു തോന്നണു അപ്പൊ പിന്നെ അതൊക്കെയാണ് പേടി
ആ അവിടെ അതെപോലെ എന്റോടെ നാലുപെൺകുട്ടൊളാ അപ്പൊ എന്റെ അമ്മപറയും എനിക്കിനി ആൺകു ട്ടികളില്ലാത്തിൻറ്റെ ഒരു എടങ്ങേറും ഇല്ല കാരണം ഓരോരുത്തർ ഇതിലെ പോണ കാണണം റോട്ടിക്കെ വണ്ടിമേലൊക്കെ ആ വണ്ടി മേലൊക്കെ പോണ കാണോ അപ്പൊ ഇപ്പൊ അവിടെ എല്ലാണോ ഇപ്പൊ വിദേശത്താണ് അപ്പൊ പറയണ്ട് ഞാന് ഇച്ച് നാല് പെൺകുട്ടികളാണ് ഇങ്ങനെ പേടിച്ചാല അങ്ങനത്തെ കാര്യത്തില്
അതെ പക്ഷെമമ്മക്ക് ഇപ്പറത്തേക്ക് ആലോചിക്കുമ്പ ആൺ കുട്ടികള് ഇല്ലാഞ്ഞ വേറെന്തെങ്കിലും ഇത് വരുമ്പോള ഒരിക്കും എനിക്ക്ഒരു കുട്ടി ഇല്ലാഞ്ഞിട്ടാണ് പറയും
ആഹ് അതോടി ഇത് കാണുമ്പോ നമ്മക്കാണ് ആയോ ഇത്രയും ചെറിയ കുട്ടികളാണ് അങ്ങനെ പോണത്
ആഹ് അതെ ചെറുത് തന്നെ ഇവിടേതായ ഹൈസ്കൂളിലൊക്കെ അങ്ങ തന്നെ ഒരുപ്പം സി സി ടിവി ഒക്കെ ഉള്ളതൊക്കെയാണ് സ്കൂളിലൊക്കെ കാരണം ഏത് നമ്മള് വിചാരിക്കും ബാഗുംന്തൊക്കെ തോള്ളിട്ട് വരുമ്പോ ആ അതല്ല കെറ്റപ്പ് നല്ല ഒരു കുഴപ്പ ഇല്ലന്ന് പക്ഷെ ആ ബേഗിൽ എന്താണെന്നുള്ളത് നമ്മള് അറിയണം അതാണ്
ഉം എന്നായിക്കോട്ടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ
ആഹ് ഇല്ലല്ല എന്ന ശരി
ആയ്ക്കോട്ടെ